ആഹ് എന്താണ് വിശേഷം
പ്രത്യേകിച്ചൊന്നൂല്ലടാ അവ്ടോ
എ ഏ
അവടോ
ആഹ് ഇവടെ സുഖാണ് ഭക്ഷണൊക്കെ കഴിച്ചോ
ആഹ്
ഇത്ര നേ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല ഇത്ര നേരത്തെ കഴിക്കൊ ഭക്ഷണം
അഹാ ഇവിടെ എല്ലാരും ഒമ്പത് മണിയാ ബ കഴിക്കും
ആഹ് അതെ ആഹ് കൊച്ചുങ്ങളെ പഠിക്കാള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ കഴച്ചിട്ടില്ല.
ഓ അങ്ങനെ.
ഉം, ആഹ്, എന്താ ചെയ്യുന്ന വർക്ക് ചെയ്യണോ
ഞാനാണോ?
ആഹ്
ഞാൻ താ ഇപ്പൊ അവിടെ കിടക്കുന്നു.
ആഹ് അങ്ങന. ഉം, എന്താന്ന് ഇന്നത്തെ ഫുഡ്? സ്പെഷ്യല
സ്പെഷ്യൽ ഒന്നുമല്ല, ഉച്ചക്ക് തന്നെ ചോറും മീൻകറിയും.
ഉം ആഹ് അതെ, അപ്പം ഉം ഞായറാഴ്ച യിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഫുഡ ഒന്നും ഉണ്ടാകല്ൽല്ല അല്ലേ?
ഫുഡ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറില്ല.
ഓ അത് ശരിഉം വീട്ടിലാരൊക്കെയുണ്ട്?
ത്രല്ലേ ഉള്ളൂ ഉമ്മായും ഞങ്ങള് മക്കളും മാത്രല്ലേ ഉള്ളൂ വാപ്പി ഇല്ലല്ലോ? അപ്പിയഉള്ളടൈമിലാണെങ്കിലുംആപ്പിയും ഗൾഫില അപ്പആപ്പിയുള്ള ടൈമിലാണെങ്കില് എന്തേലു ഒക്കെ സ്പെഷ്യൽ വാണം
ഓ അത് ശരി ആഹ് ആഹ് അപ്പം വർക്ക് ചെയ്യണ്ടോ അതോ എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞോ എന്താ?
ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട് നേഴ്സിംഗ്അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് പ്രാക്ടിക്കൽ ആണ് പഠിക്കാണ് ഇപം പ്രാക്ടിക്കൽ സെക്ഷൻ ആയിട്ട് വർക്ക് ചെയ്യാണ്
ആഹ് അതെ അത് ശരി അപ്പൊ എത്ര വർഷായി? അതെ ആഹ് അപ്പൊ നഴ്സ് ഇനിഎത്ര വർഷാണ് കോഴ്സ്?
ഇത് നഴ്സിംഗ നേഴ്സിംഗ് അസിസ്റ്റന്റ് അപ്പ ഒരു വർഷത്തെ കോഴ്സാ? അതില് ഫോർ മന്ത് ഇപ്പം കഴിഞ്ഞു ഇപ്പ രണ്ടു മാസം കൂടെ പ്രാക്ടിക്കൽ ഇണ്ട് അത് കഴിഞ്ഞാൽ സിക്സ് മന്ത് ഇന്ത്യ നാണ് ഇന്ത്യേൺഷിപ്പിന് പോകും
ഉം ആഹ് അത് ശരി അവിടെ അടുത്താണോ?
ആഹ് ഇവടെ അടുത്തന്നാ
ഉം ഉം അത് ശരി അപ്പൊ കൊച്ച്ചെറുതാണോ?
ആഹ് പത്ത് മാസം
ഉം ആഹ് ശരി ആഹ് അപ്പൊ ഇയ്യ് എവിടെ ഇക്കാടെ വീട്ടിലാന്നോ ഇവടെ ആണോ എവിടെണ് ഇപ്പ ഉള്ളത്?
ഞാൻ എന്റെ വീട്ടിലാടാ
അതെ? ആഹ് അത് ശരി. ആഹ് അപ്പൊ അവിട ആരൊക്കെണ്ട്?
അവിടെ ഇക്കാടെ വീട്ടിലോ ഇക്കാന്റെ വീട്ടില് ഇക്കട ഹസ് ഇക്കട പാപ്പ ഉമ്മ ഇക്ക,,
ഉം അതെ ആഹ് ആഹ് ശരി ഉം വീട്ടില് ബാക്കിയുള്ളരൊക്കെ എന്താ ചെയ്യുന്നു?
ആഹ് എന്റെ സിസ് എനിക്ക് അനിയത്തിമാരില്ല എനിക്ക് സിസ്റ്റേഴ്സ് ആണ്
ഓ അത് ശരി ആഹ് അതെ
അപ്പ സ എന്റെ ഫസ്റ്റ് സിസ്റ്റർ ഇവര് രണ്ട പേരു ടിൻസ് ആണേ എന്റെ സിസ്റ്റേഴ്സ് ടിൻസാണ്
ആഹ് ശരി ആഹ് അപ്പ മൂന്ന് മക്കളാ? ആഹ് അത് ശരി ഉം അവരൊക്കെ എന്ത് ചെയ്യുന്നു?
ഫസ്റ്റ് ത്തെ ഒ ടി ടെക്‌നീഷ്യൻ ആണ് സെക്കൻഡ്ത്തത് ലാബ് ടെക്നീഷൻ ആണ്
ആഹ് അത് ശരി അപ്പൊ എല്ലാരും ഓരോ മേഖലകൾ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ ലേ? ആഹ് അടിപൊളി
ഫസ്റ്റ് ഇതാക്ക് കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ട് സെക്കന്റ്‌ത്തയുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുവാണ്
അതെ ആഹ് ശെരി ആഹ് ആഹ് ഓരോര്ത്തര് പഠിപ്പിന്റെ ഭാഗായിട്ട് ചെ ഇങ്ങനെ പറ ഞ്ഞെച്ച് ച്ചിട്ടും കല്ല്യാണം കഴ്ച്ചിട്ട് ഒക്ക കൂടേയിട്ട് അല്ലേ
ആഹ്
ആഹ് പിന്നെ യാത്രൊക്കെ പോവാന് ഇഷ്ടാണോ?
ആഹ് ആണ് യാത്രയൊക്കെ പോവാന് ഇഷ്ടാണ് പോവാറ്ണ്ട്.
ഓഹ്, അതെ കൊച്ചായന് ശേഷം പോയിട്ടുണ്ടായിര്ന്നോ?
ഉം കൊച്ചായെന് ശേഷം അങ്ങനെ പോയേട്ടില്ല. പോണം
ആഹ് ആഹ് ആഹ് കൊച്ചൊന്ന്ണ് റെഡി ആയി വരട്ടെ കാലാവസ്ഥ അതൊക്കെ പ്രശ്നം മുണ്ടെന്നല്ലേ മഴ ഇണ്ടാവടെ?
ആഹ് ഇപ്പ നല്ല മഴ പെയ്തിട്ട്ണ്ട്.
അതെ ആഹ് ഇന്നലെ ആയിരുന്നു ഇവിടെ മഴ. ഇന്ന് ഇവിടെ തീരെ മഴ പെയ്തിട്ടില്ല.
ഇവിടെപ്പ നല്ലൊരു മഴ പെയ്തിട്ട്
ആഹ് അഹ് ശെരി ഉം മ് ഇവിടെ രണ്ട് മൂന്ന്ദിവസം മുന്നേ നല്ല മഴായിര്ന്നുട്ടോ. ന്താപ്പോ ഡ്രെസ്സൊന്നും ഒണങ്ങാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കൊഴപ്പൊന്നൂല്ല. മക്കളൊക്കെ സ്കൂളിൽ പോവാണേയ്, അപ്പൊ അവരെ ഡ്രസ്സ് യൂണിഫോമൊക്കെ ഒണങ്ങണെങ്കിൽ നല്ല പാടായിരുന്നു. ഇപ്പോ കൊഴപ്പൊന്നുല്ല. ഇന്ന് ഒണക്കി, എല്ലതു ഒണക്കി എട്
ആടാ
പിന്നെ വേറെന്തൊക്കെ വർത്താന ങ്ങള്?
പ്രത്യേകിച്ച് ഒന്ന്ല്ല. ഫുഡ് കഴിച്ചോ? അവിടെ എന്താണ് സ്പെഷ്യലൊക്കെ?
ആ സ്പെഷ്യൽ ഒന്നുല്ലട്ടോ ഇന്ന് ഇങ്ങനെ ഉമ്മ അയ്ല കറി വെച്ചു. പിന്നെ, അയില പൊരിച്ചത്. പിന്നെ, ഉപ്പേരി വെച്ചു. കേരറ്റും പച്ചക്കായേം കൂടി ഉപ്പേരി വെച്ച്. ഉം
ഉം
ഉം ഉം മഴക്കെ ഇഷ്ട്ടാണ് തോന്നുന്നു. മഴക്കെ ണ്ടാ മഴക്കെ ഇഷ്ടാണോ?
മഴയാണോ?
ആഹ് മഴ, സ്കൂൾ പഠിക്കണ കാല ത്തൊക്കെ ആ സമയത്തൊക്കെ ഓർത്തോ ഒരുപാട് മെമ്മറീസ് ഇണ്ടാവോലോ.
സ്കൂള്, ഹ് ഓഹ് അഹ് ശെരി ആഹ് ആഹ്
ഇഷ്ട മഴനെ
അതെ, അപ്പൊ പിന്നെ ക്ലൈമ് അതെ നല്ല അത് കോഴ്ത്തോ തൊണ്ടവാേദനൊക്കെണ്ടാവോ?
ഉം, ഉം അലർജി ഇണ്ട്. ഓൾറെഡി എനിക്ക് ടെസ്റ്റ് അലർജി ഇണ്ട്. പിന്നെ, അതുപോലെ തണുപ്പ് പറ്റത്തില്ല. അങ്ങനെ കൊറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇണ്ട്.
അപ്പം അങ്ങൻത്തെ ആൾക്ക് മഴ കൊള്ളാനു ഇഷ്ടാണ്.
ഉം, പക്ഷെ ഞാൻ കൊള്ളും കേട്ടോ ഞാന് എത്ര പണിയായാലും മഴനനയും.
ഓഹ്, അത് ശെരി ആഹ് ആഹ് ആഹ് അങ്ങൻത്തെ ഒരാളാണല്ലേ.
ഉം
ഇപ്പ വെയിലോ, വെയില് ഇഷ് ടല്ല. വെയില് നല്ല ചൂടാണ്. ഇഹ് ഇഹ്
ഉം, വെയില് വെയില് കുഴപ്പല്ല്യ ഇങ്ങ നോർമലി എന്റെ ഒരു ബോഡി ടെംമ്പറേച്ചർ ക്ഷെ എനിക്ക് എത്ര മഴയാലും ഫാൻ വേണം ഇത്ര ഇപ്പ തണുപ്പായാലും എനിക്ക് ഫാനോന്നുല്ലാതെ പറ്റത്തില്ല
ആഹ്, ശരിയാണ് എനിക്കും വേണോട്ടാ അതിന്റെ സൗണ്ട് കേൾക്കണം
ആഹ് അയിന്റെ സൗണ്ട് കേട്ടില്ലെങ്കി ഒരു സമാധാനം ഇല്ല
ഹാ അതെ അതിന്റെടക്ക് കരണ്ടെങ്ങാനും പോയിട്ടുണ്ടെങ്കി പറയണ്ട ആ
പുറത്തുന്നുള്ള സൗണ്ടൊക്കെ കേൾക്കുമ്പോ ഒരു നിശ്ദതയില്ലേ സൈലൻസല്ലെ ആ സൈലൻസ് ഏറ്റ സൗണ്ടില്ലെങ്കിൽ ആ സൈലൻസ് കേൾക്കുമ്പോ ഒരു ചെറിയൊരു പേടി ഭയൊക്കെ വര്
ആ ശെരിയാണ്. ഉം, അപ്പൊ പിന്നെ അത്ള്ളത് നല്ലതാണ്
പിന്നെ എന്റെ ബോഡി ടെംമ്പറേച്ചർ വെച്ചാൽ എനിക്ക് എത്ര തണ്പ്പായാലോ പെട്ടെന്ന് ഞാന് ചൂടാവും എനിക്ക് ചൂട് കൂടും പെട്ടെന്ന് ചൂട് വരും
ഓ അതെ അത് ശരി ഉം ഉം അങ്ങനത്തെരു ഇതാണല്ലേ
ഞാന് കറണ്ട് പോയിക്കഴിഞ്ഞാൻ അപ്പോഴേ വിയർക്കും
ഉം ആഹ് പെട്ടെന്ന് വിയർപ്പ് ശരീരങ്ങൾ ഉം ഉം അത് എൻ്റെ ഇക്കായ എങ്ങനെയായിരുന്നു പെട്ടെന്ന് വ വെയർക്കുന്നൊരാള ഉം ഉം ഉം അല്ല
ഉം
ആഹ്
പിന്നെന്താണ് പിള്ളേർ ഒക്കെ പഠിക്കാണോ
ആ പഠിക്കയാണ് വർക്ക് ചെയ്യാണ് ഒരാള് ഏഴിലാണ് ഒരാള് മൂ ഒന്നിലാണ് ഉം പിന്നെ വേറെ എന്തൊക്കെ വിവരങ്ങളൊക്കെ അങ്ങോട്ട് പോയിരുന്ന ഞാന് ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ പോയിട്ടുള്ളു ഉം ഉം
സെക്കൻ് ഇയർ കഴിഞ്ഞപ്പോഴാണോ കല്യാണം
ആ സെക്കൻഡ് ഇയർ ആ അതെ ആഹ് അപ്പൊ എക്സാമൊന്നും എഴുതിട്ടില്ല ഉം അപ്പോതു കല്യാണം കഴിഞ്ഞു
കണ്ടിന്യൂ ചെയ്ത് കൂടാ ഇനി
ആഹ് ക കണ്ടിന്യൂ ചെയ്യാം പക്ഷെ ഇക്ക വയ്യാത്ത ഒരാളാണ് ഇക്ക ഒരു കിഡി മുകേഷ്ൻ്റാണ്
ഉം
അപ്പം ഇക്കാടെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉം സർജര്ം കഴിഞ്ഞ് കൊഴപ്പൊന്നുമല്ലാതങ്ങനെ മൂന്ന് നാല് വർഷം അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ അത് വീണ്ടും ഫെയിലായി അപ്പ ആള് ഡയാലിസ് ചെയ്യാന്ന് അപ്പം എല്ലതും കൂടി എത്ത്ല്ല നമ്മള് വീട്ടിലെ കാര്യങ്ങളും ഇക്കാടെ ഇക്ക പിന്നെ വീട്ടില് നിക്കില്ലേ ഇക്ക വർക്കിന് പോവും ഉം ആഹ് അപ്പൊ പിന്നെ നോക്കിട്ടില്ല പിന്നെ മോണ്ടിസോറിപഠിക്കണം എന്നുള്ളൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും അവിട നടക്കുന്നില്ല
ഉം
ഉം കൈക്കാട് മരുന്നിണ്ടും കാര്യങ്ങളൊക്കും ആഹ് അതെ ആഹ് എടുക്ക ഭയങ്കര ആഗ്രഹുണ്ട് ഉം
ഉം
അപ്പോൾ സർജറി കഴിഞ്ഞ സമയത്ത് നല്ല കെയറിങ്ങും ഒക്കെ ആവശ്യംണ്ടായിരുന്നേ ആളെ കൊണ്ട് നടടക്കലോ നല്ല ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു പിന്നെയാണ് ഒക്കെ അട്ടിമറിഞ്ഞത് അപ്പൊ പിന്നെ നാളൊരു നാളെ ഹോസ്പിറ്റലില് പോണംന്ന് പറയണ്ട് ചെന്നൈയില അവിടെ ഡോക്ടറെ കാണിക്കണംന്ന് പറയണ്ട്
ആ
അപ്പൊ ഉ അപ്പൊ അതിന്റതായ കുഴപ്പം ഉണ്ട് എന്നാലും കുഴപ്പല്ല ഉം ഉം പിന്നെ ഇത് സർജറി ഉണ്ട് മജ്ജ വെച്ചത മാറ്റി വെച്ചതാണ്
ഉം പറഞ്ഞാരുന്നു
ഉം ഉ കുഴപ്പല്ല എന്താണ് അവിടെ ഇ ഇക്ക വർക്ക് വർക്ക്‌ ചെയ്യണോ ആ ശരിയാവട്ടെ ഉ അവിടെ ഇക്ക എങ്ങനെ വർക്ക് ചെയ്യണോ
ആ ഇക്ക ഇലക്ട്രീഷൻ ആണ്
അതെ ആ ശരി വർക്കിന് എന്നും പോവാ
ആ എന്നും പോവും
ആ ആ പിന്നെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവൂലോ
അങ്ങനെ പ്രത്യേകിച്ചൊന്നുംല്ലടാ
ഉ അല്ല സ്കൂള്ന്ന് ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നോ
ഉം എന്റെ ടൂർ ടൈമിലൊക്കെ എന്റെ ടൂർ ടൈമില് കൊറോണ പിന്നെ അത് പോലെ
ഉം
ആ പിന്നെ പ്ലസ് ടു ആയപ്പം അല്ലാ ഇതായി ആ നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ്സ് ഏത് ഒരു കൊക്കയ്ൽ ഇങ്ങനെ മറിഞ്ഞ് ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ആ അങ്ങനെ ടൂറിസ്റ്റ് ബസ് നിരോധിച്ച ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ അ ആ ടൈമിലായിരുന്നു ഫസ്റ്റ്
ഉ ആ ആ അത് ശരി ആ സ്കൂൾ ടൈമില് സ്കൂൾ കാലഘട്ടങ്ങളിലോ
ആ പോയിട്ടില്ല
ആ
ശരിഡാ എന്നാ ഞാൻ വിളിക്കാവേ ഹസ്ബന്റ് വിളിക്കുന്നു ഉം